നസ്കാരം കാരം
കേൾക്കണില്ല
രം കേൾക്കല്ലോ
ആ പറയും
ആ സുഖാരിക്കുന്നോ
ആ കേൾക്കുന്നുണ്ട്
എങ്ങനേ
എന്ത്
സുഖമായിരിക്കുന്നോ കേൾക്കുന്നില്ല
ആ പ്പ കേക്ക്ണ്ട്
ആ സുഖല്ലേ
ആ
ഉം പിന്നേ എന്തൊക്കെയാണ് ഭക്ഷണം എല്ലാം കഴിച്ച് ഉറക്ക ങ്ങി എഴുന്നേൽറ്റോ
ഉറങ്ങി എഴുന്നേറ്റ് ട്ടൊന്നുല്ല്യാ ഉറങ്ങീട്ടൊന്നില്ല്യയ്
കിടപ്പിത്തന്നെയാണ് എഴുന്നേൽക്കാറായില്ലാന്ന്
കെടക്കാണ് ഓർങ്ങിട്ടില്ല
ആ ആ പിന്നെ എനിക്ക് കിടക്കാനൊന്നും
ടൈമില്ലേ
പറ്റീട്ടില്ല അല്ല ഇന്ന് എനിക്ക് ഇവിടെ പിന്നെങ്ങെ ആള് വന്നിരുന്നോ ഉസ്‌താദ്ണ്ടായിരുന്നോ ഉം അത് കാരണം അത് കാരണാണ് അല്ലെങ്കില്
ആ
എങ്കില് തിരക്കൊന്നുല്ല
ആ
ഉം എങ്ങോട്ടാണ് പോയിരുന്നത് പിള്ളേർക്ക് അവധിക്കാലത്ത്
അവധിക്കാലത്ത് അങ്ങനെ പ്രത്യേകിച്ചൊടുക്കും പോയിട്ടൊന്നുല്ല്യ
ഉം ഉം
വീട്ടിൽ തന്നെ വീട്ടു പോവും
ആ
നിങ്ങളൊക്കെ അടിച്ചു പൊടിച്ചിട്ടുണ്ടാവുംല്ലേ അവധിക്കാലം
ആ അവധിക്കാലം എൻജോയ് ചെയ്തു ഇവിടെ ഇവിടെ തന്നെ ഇവിടെ വിട്ടിട്ട് പോയിട്ടില്ലട്ടോ വയനാട്ടിലാവും ഇന്ന സമയത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ
ആ അടു അടുത്തന്നെ ആവുമ്പോ ഒരു പ്പണ്ടല്ലോ പോവാന്
ആ അതെ അതെ കുട്ടികൾക്കൊരു രസകരായിട്ട് പിന്നേ അങ്ങനെ പോയി വരും ഉം മൊക്കെയാണ് ഉം ഹസ്ബൻ്റൊ ആ
മക്കളൊക്കെ സ്കൂളട്ട് വരാൻ ടൈമായി ഇനെയൊക്കെ ബിസിിയ ആകും കുറച്ച് കഴിഞ്ഞാൽ
അതെ അതെ അതെ കഴ പിന്നെ അവരെ തെറ്റാക്കി കൊടുക്കണ്ടേ ഉം ഉം
അത്രെല്ല ഫ്രീ ആയിക്കാരോ
ഉ അതും ജോലി ചെയ്യാൻ പോുന്നുണ്ടോ ജോലിക്ക് പോുന്നുണ്ടോ
ഇിയ
ഉം
നിങ്ങൾ പോണ്ടാ
ഇല്ല പോുന്നില്ല
ഉം
അത് തന്നെയാണ് ഉ അമ്മയാണ്
എട്ടാര ഉള്ളത്
വീട്ടില പിന്ന ആനും കുട്ടികികളും
ആഏ
എല്ലാരും ഞനോക്കു ഉ അങ്ങനയാ പിന്നെ എന്തോ ചോദിക്കാനിരുന്നു ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടോ വയനാട്ടിലോട്ട്
വയനാട്ടിലോട്ട് ഇപ്പോ വരുന്നില്ല
ഉം
ആ ഹസ്ബൻഡ് നാട്ടിലല്ലല്ലോ
ആഹ എന്നാ വരുന്ന
അത് പോയിട്ട് ഇപ്പോ പത്ത് മാസം ആയിട്ടുള്ളൂ ഇ എനെങ്കി ഇപ്പ കുറച്ച് കഴിയും വീട് പണിയൊക്കെ ആയിട്ട് കട കഴിഞ്ഞിട്ട്പ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരിലുണ്ടാവുള്ളൂ
അെ അങ്ങന്പം പെട്ടെന്ന് ഓടി വരാനും പറ്റില്ലല്ലോ
ആഏ
അങ്ങനാവുന്ന സമയത്ത് പെട്ടെന്ന് ഓടി വരാനും പറ്റൂല്ലല്ലോ
ഉം
അട്ന്ന്ങ്ങട്ട് വരാന് പൈസ വേണ്ടേ
പിന്നെ ഏ പൈസൊക്കെ വേണം
ഉം വരുന്ന സമയത്ത് ഒരു സന്തോഷിണ് അപ്പോഴേക്കും പിന്നെ പോവാറാവുമ്പോ പിന്നെ
ഇപ്പോൾ എന്താണ് വീട് പണി ഞങ്ങൾ വീടൊക്കെ പൊള്ച്ച് വീടുണ്ടാക്കി വേറെ വീട് വെച്ച് അയിന്റെ ഹൗസ് വാമിന്റെ അന്നാ വന്നത്
ആ
അന്ന് വന്ന് മൂന്നു മാസം നിന്ന് ലീവിന് വന്ന് പോയി ഇപ്പ പോയിട്ട് പത്ത് മാസായി ഇനി വീട് പണിന്റെ കൊറച്ച് എന്താ കടും അതൊക്കെണ്ട് വീട്ടാനൊക്കെ ന്ന്ട്ടൊക്കെ ഞ വ
ഇഷാഅള്ളാ ബക്കെ ശരിയാവും ഇത്രൊക്കെ ആയില്ലേ ഇത്രയൊക്കെ ആയില്ലേ അതെല്ലാം ശരിയായിക്കോളും ഉം ഉം എല്ലാം കട ങ്ങളെല്ലാം വീട്ടി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ടേക്ക് പോ പറഞ്ഞ് വിടണ്ടാ യ്കണം
ഉം
അവിടെ പോയിട്ടുണ്ടോ
ആ ഒരു പ്രാശ്യം പോയിട്ടുണ്ട്
ആഹ് ആഹ്
അതപ്പോ പോയിട്ട് മൂന്ന് വർഷയിട്ടാ
ആഹ്
ചെറിയ മോൻക്ക് ഒരു വയസ്സായന്ന പോയത്
അതെ പഴയ പോലെലല്ലോ പഴയ പഴയ സമയത്ത് എല്ലാവരും അധികം അങ്ങോട്ട് പോകുന്നവ
ആഹ് ഇപ്രാവശ്യം വെക്കേഷന് പോവാന്ന് പറഞ്ഞതേയിരുന്നു അ പിന്നെ എന്താണ് എന്തൊക്കെ യുദ്ധം വിമാന
അത് തന്നെയ ഓരോ പ്രശ്നങ്ങളല്ലേ
ഉം
നമ്മള് ഉദ്ദേശിച്ച സമയത്ത് തിരിച്ചു വരാൻ പറ്റൂന്ന് പറയാൻ പറ്റൂല
ആഹ് ആ ഇപ്പോ മൂന്ന് വർഷം തിലേറായി ഞങ്ങള് പോയി വന്നിട്ട് മൂന്ന് മാസം നിന്ന് അവിടെ
ആഹ് ആഹ്
മ്മിൽ മൊത്തം പോയത്
അള്ളാ ഇഞ്ഞും പോവാലോ
ഉം
ഉം
സൗദി അവിടെ ആയത് കൊണ്ട് പിന്നെ നമ്മുക്ക് മ മറ്റമ്പട്ക്കൊക്കെ പോകാൻ പറ്റി
ആഹ് ഉംറ ചെയ്യാൻ പറ്റില്ലേ
ആഹ്
അള്ളാ അത് തന്നെ നല്ലൊരു കാര്യല്ലേ
ഉം
ആത് അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ
ഉം
ഉ
പിന്നെന്തൊക്കെ ഇക്കക്കെ എന്താ ജോലിങ്ങളാ
പേയിൻ്റിംഗ് കോണ്ടാക്ട്രോണ്
ആ
ഇവിടെ തന്നെയാണ് നാട്ടിൽ തന്നെയാണ്
ആ
ഉം ഇവിടെ ഇണ്ടായിരുന്നു ഇപ്പഴ് ഭക്ഷണം എല്ലാം കഴിച്ച് ഇപ്പ അതിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ പോയതാണ്
ആ എത്ര സ്‌ഥ ആ എന്തായിരുന്നു ചെലവിന്
രണ്ടാള് രാവിലെ നാലു പേരുണ്ടാവും
ഉം
രണ്ട് പേര് രാത്രിക്ക് വേണ്ടന്ന് പറഞ്ഞിട്ടുണ്ട്
മ് ഹസ്ബൻറിന്റെ ഉമ്മുപ്പിപ്പൊക്കെ ത്ത
അല്ല ഉം ഉ അവിടെ
എന്താ
അവിടെല്ലേ മഴയുണ്ടപ്പൊ
ഇപ്പ മഴല്ല കുറച്ച മുമ്പ് ഇങ്ങനെ ചാറ്റല് മഴ ഉണ്ടായിരുന്നു
അ അവിടത്തെ ഇവിടത്ത കാലാവസ്ഥ ഇപ്പ ഒന്നായിട്ടുണ്ടോ
ആ അവിടെണ്ടോ മയാ
താ നീ പറഞ്ഞ പോലെ തന്നെയായിയിരുന്നു നേരത്തെ ഇവിടെ
ആ
ഉം
ഇന്നലൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഒരു വെയിലൊക്കെ ഉണ്ട്
അതെ അതെ
ഉം
രണ്ടും അങ്ങനെ പോട്ട അതെ അപ്പ അവിടെ ചൂട് കാലത്ത് നല്ല ചൂടാണല്ലോ
ചൂട് കാല അയ ചൂട് നല്ല ചൂട് മഴക്കാല റായനല്ല തണുപ്പു വേണം
ത് പെതപ്പെല്ലാം പൊതച്ചു ഉറങ്ങാൻ പറ്റണ തണുപ്പാണല്ലേ അല്ലെങ്കിൽ നക്ക് പുതപ്പേ വേണ്ടല്ലോ അവിടെ ഉഹ മ്
ആഹ്
ഉം ഉ ഞാനെല്ലാം പാത്രത്തി ഇങ്ങനെ ആക്കി വെച്ചൊണ്ടിരിക്കയാണ്
എന്ത്
ഉ
ഇപ്പ എന്താ പരിപാടി
അത് കഴിച്ചു പോയിട്ട് ഞാനത്ങ്ങനെ എടുത്ത വെച്ചോണ്ടിരിക്കയായിരുന്നു.
ആഹ അയിന്റെടയില് കൂടിയണപ്പതിലേ ഉ
അപ്പഴേ അത് പാത്രങ്ങളില എല്ലാം ഇങ്ങനെ സെറ്റ ആക്കി എടുത്ത വെക്കണല്ലോ എല്ലാം അകത്ത് കൊണ്ട വച്ചതല്ലായിര് ന്നോ
ആഹ
ആ ഞ്ഞിട്ടില്ലമ്മ പെട്ടെന്ന് കഴിയുന്ന അത പിന്നെന്താ
വർക്ക് ചെയ്യണ്ടോ എന്തെങ്കിലും
ഇല്ല ഉ ജോലി ഒന്നും ചെയ്യുന്നില്ല ഉം
പിന്നെ
ഉറങ്ങി ഉറങ്ങി എഴുന്നേച്ചിട്ട് മതിയായിട്ടില്ലല്ലേ ഉ വീണ്ടും വീണ്ടും ഉറക്കത്തിലേക്ക് പോവാണോ
ആഏ
വീണ്ടും വീണ്ടും ഉറക്കത്തിലേക്ക് പോവാണന്ന് ചോദിക്ക എനിക്കഅങ്ങനെയ കിടന്നിട്ട ണ്ടെങ്കില് അങ്ങനെ കിടന്ന നല്ല തണുപ്പാണെങ്കിൽ കിടന്നിട്ടുണ്ടെങ്കില് പിന്നെ പിള്ളേര് വരാൻ സമയത്ത് എഴുന്നേൽക്കന്ന്
ഒറ്റ കൈകാരം ആരുണ്ടാവുന്നുല്ല കുട്ടികളൊന്നുല്ല എന്നാലും ഉറക്കൊന്നും വരില്ല അങ്ങനെ ഇപ്പോ കിടക്കുന്ന ഫോണില്ല ഇതായ ഇങ്ങനെ കുറെേ എന്തേങ്കലുമും കാണ അങ്ങനെ
വിളിക്കറാവും അല്ലെ ഇക്ക വിളിച്ചിട്ടുണ്ടാവും
ഉം പിന്നെ അഥവാ ഒന്നു ഒറങ്ങ കുട്ടിയ മോൻ വരുന്ന ടൈമില് വണ്ടി വരുന്ന അപ്പൊ അറിയില്ല വച്ചിട്ട് ഉറങ്ങൂല്ല
ആഹ ആഹ അങ്ങനെ എങ്കിലും ഞാൻ വിളിക്കാട്ടോ ഒഴിവ് പോലെ വിളിക്കാവേ
ആ ആയിക്കോട്ടെ എന്നാൽ ശരി ഓക്കെ